എന്താ വർത്താനം
നല്ല വർത്താനം
ചോറൊക്കെ തിന്ന് ഒർങ്ങാ
ആഹ് ഒർങ്ങീട്ടൊന്നുല്ല
ഏഹ്
ഓർങ്ങൂല ഇരുച്ചക്ക് ഒർങ്ങലില്ല
ആഹ് ഫുഡ്ഡയ്ച്ചിലേ ഭക്ഷണം കയ്ച്ചിലെ
ഇല്ലാ
ഭക്ഷണം കഴിച്ചോയ്ച്ചാ ഹലോ ഹലോ ഹലോ കേൾക് കേൾക്ക്ണ്ല്ല
ആഹ് ഭക്ഷണം കഴ്ച്ചൂന്ന്
ആഹ് ആഹ് മക്കളൊക്കെ സ്കൂൾല് പോയോൽക്കുലേ
ആഹ് ആഹ് എല്ലാരും സ്കൂള് പോയി
ഉം എത്രാള്ണ്ട്
ഇൻക് നാലാള്
ഏഹ്
ഉം
എത്രെലാ മക്കളൊക്കെ പഠിക്ക്‌ണ്
ഒരാള് പത്താം ക്ലാസ്സിലാണ് പിന്നെ എൽ പി യു പിം എൽ പി ക്ലാസ്സില് പിന്നെ അംഗലവാടീല്
ആഹ് രാവിലെ എല്ലാരും പോവേൽക്കാരം
എല്ലാരും പോവും
പിന്നെ നമ്മളൊറ്റക്കാവും ആഹ് അതന്നെ ഇവട്ത്തിം അവസ്ഥ
മുവേ
പിന്നെന്
പിന്നെ വേറെ വീട് ഇട്ത്തതാണോ
ആഹ്
ഉം ഉം ഇപ്പന്നാരെ അട്ത്തട്ത്ത് പോയിട്ടൊള്ളൂ
അല്ല ഞങ്ങള് താമസിച്ചിട്ട് ഇപ്പ ആറ് വർഷായി
ആഹ് ന്റതും അത്രക്കെ ആയി ഏഴ് ഉം വല്ല്യ വീടാണോ
അല്ല ഞമ്മള് ഞമ്മക്ക് ഒതുങ്ങ്ണെ
സാധാരണ വീട്ലെ മേലക്ക്‌ട്ത്ത്ണോ
ഇല്ല അടി മാത്രേ ൾ
ആഹ് ന്നട്ട് അവ്ടെ. വീട്ടില് ആരൊക്കെള്ളെ
വീട്ടില് പ്പം ഇല്ലാ അടിപ്പണിഒന്നും കഴ്ഞ്ഞ്ട്ടില്ല
ആഹ്
അതിനൊക്കെള്ള ടൈൽസ് എറ്ക്കി വെച്ചിട്ടൊള്ളൂ ടൈൽസ് ഇപ്പൊ വാങ്ങി വെച്ച്ണ്
ആഹ് അതൊക്കെ കയ്ഞ്ഞിട്ട് കേറേനി ന്ന നല്ലത് ഇഞ്പ്പത്ര പണിണ്ട് ലെ എല്ലാ സ് സാധനം വീണ്ടും മാറ്റിവെച്ച്
അതാണ്
എന്താ ന്നട്ട് അടിടണ് ന്താണ്
ടൈൽസാണ്
ആഹ് വല്ല്യ ടൈയ്ല് ലേ
ആഹ് വല്യ ടൈല് പ്പ പിന്നെ എല്ലാരും അതെന്നേണല്ലോ
ആഹ്
വെള്ളെണ് കളറ്
ആഹ് ആഹ്
പിന്നെന്താ ങ്ങൾതെല്ലാ പണിം കയ്ഞ്ഞതാ
ഹ് ല്ല
ഹലോ
അയ്യോ ഒച്ച് കൊർച് പാത്രം ഹലോ
ആഹ്
കേക്ക്ല്ല
ആഹ് പ്പ കേക്ക്‌ണ്ട്
ആഹ് ആഹ് പണി ഞാ കൊർ ച്ച് പാത്രം കെഴ്കാണ്ടയിനി അപ്പ അത്ങ്ങനെ കെയ്കി വച്ച്
ആഹ്
ങ്ങൾതൊക്കെ കയ്ഞ്ഞോ
ആഹ് ഒക്കെ കയ്ഞ്ഞു
നേര്ത്തെ കയ്യോ പണിയൊക്കെ
ഓഹ് അത് മക്കള ആക്കുമ്പോന്നെ കഴിയും മക്കള് പോകുമ്പോത്തിനെ കയ്യു
ആഹ്
എല്ലാ പണിം കയും ഞ അപ്പന്ന ഒരു വാട് കഴിക്കല അല്ല പിന്നെ അങ്ങനെ പിന്നെ മോനെ കൊണ്ടയാക്കുമ്പോ അംഗൻവാടിയില ആക്കും ചെറിയതിനെ അപ്പ അങ്ങനെ വേല പണിയും കഴിച്ചോന കൊണ്ടോവുമ്പന്നെ എല്ലാ പണി കഴിക്കും
ആഹ് ആഹ് ന്നട്ട് പിന്നെ ങ്ങനെ വെറ്തെ ഇര്ക്കലാണോ
പിന്നെ ഇങ്ങനെ ഒർച്ചരൊക്കെ വെറുതെ ഇരിക്കും ചിലപ്പോം കിടന്നുറങ്ങും
ഉം
തൊക്കെ തന്നെ
ആഹ് ശരി ഇൻക്ക് ന്റെ പണി കയ്യണെങ്കിൽ നേരം കൊറേയാവും
ആഹ്
ഉം
കൃഷിയൊക്കെ ഉണ്ട് വീട്ട്ലോയ്ച്ച ആഹ്
എവിടെ നേരണ്ടാവ് ല ഇല്ല ചെടികളൊന്നില്ല അവിടെണ്ടോ ചെടികളൊക്കെണ്ടോ
ചെടില്ല അവിടെ പിന്നെ വായ അങ്ങൻത്തെതൊക്കെണ്ട്
ആഹ് അങ്ങൻത്തതൊക്കെ ഇവിടെ ഞാന്ണ്ടാക്കിയതല്ല ഇവിടെ വാപ്പ ണ്ടാക്കിയതൊക്കെ
ആഹ് പിന്നെ ചെടിയൊന്നുല്ല ആദ്യൊക്കെ ഇണ്ടായിനി ഇപ്പ ചെടിയൊന്നും നോക്കല്
ഉം ഉം
ആദ്യകല്ലോം ഉണ്ടായിനി ഇൻക്ക് മൂന്നാള്
ആഹ്
ഉം വല്യോ ഏഴില് രണ്ടാമത്തോ നാലില്
ഉം
പിന്നെ മറ്റോന അംഗൻവാടിയില
ആഹ് പിന്നെ എന്താ, ഹസ്ബൻഡ് നാട്ടിലില്ല
ആഹ് ഇവിടെണ്ട് ഹസ്ബൻഡറ് നാട്ടിലന്നെ
ഉം ഉ
വർക്കിന് പോയതാണ്
ആഹ് അഹ് ഇങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ടൈം ഉണ്ടോ എന്തെങ്കിലും വർക്കിനൊക്കെ പോയിക്കൂടെ, അല്ലെങ്കിൽ എന്താ പഠിക്കാനോ?
ആഹ് പോയൊക്കെ ചെയ്യ, ആദ്യൊക്കെ കമ്പ്യൂട്ടറിന്റെ ഇതിന് പോയിന് പിന്നെ പോയില
ഉം ഉം എന്തേം ജോലിക്ക് നോക്കി അക്കൗണ്ടന്റ് അക്കൗണ്ടിങ്ങ ക്കെ പഠിച്ചിട്ടേ
ഉം നോക്കണം ഉം ഇന്ഷാ അല്ലാഹ് നോക്കണം ഞ്
അല്ല ഇങ്ങൾക്ക് ഒക്കെ ഒ ഴിവുണ്ടല്ലോ അത് നേ ര്ത്തെ പണിയൊക്കെ കഴി, ന്റെത് കഴിയണെങ്കിൽ കൊറച്ച് പണി ആഹ് പിന്നെ ഹസ്ബൻറിന്റെ സമ്മതൊക്കെ ഉണ്ടെങ്കി
അയിന് കൊഴപ്പൊന്നുല്ല അത് പോവാനന്നെ പറയലൊക്കെ പി പിന്നെ ഞാൻ ഇങ്ങനെ മടിച്ച് ക്കന്നല്ലേ ഉള്ളൂ
ആഹ് അങ്ങനെ അയക്കണോലു പിന്നെ അങ്ങനെയിക്കാരം ഹസ്ബൻന്റെ അയക്ക്ണോല് അങ്ങനെയാണ്, അയക്കണോല്ക്ക് പോകാൻ പൂതിണ്ടാവൂല, അയക്കാത്തോൽക്ക് ഭയങ്കര പൂതിയേക്കാരും പോകാൻ ഉം
ഞാനിപ്പ ഡ്രൈവിങ്ങിന് അല്ല പഠിച്ചണ് കൊറച്ചൊക്കെ എന്നാലും ഒന്നൂടി അണ്ട് സെ റ്റായിട്ട് വാണം, ലൈസൻസ് നൊക്കെ കൊടുത്തിട്ട് വേണംന്ന് നോക്കാന്
ഉം ഉം
ന്നാ പിന്നെ നമ്മുക്ക് അങ്ങനെ പോവല്ലോ വിചാരിച്ച്
ആഹ് എന്താ പിന്നെ വൈകുന്നേരം മക്കൾ വരുമ്പോ എന്താ കൊടുക്കാള്ളെ?
ആ ഇന്ന് ഇപ്പോ ഒന്നുല്ല ആ ബേക്കറി ഐറ്റംസ് ഉണ്ട്. ചെലപ്പോ എന്തെങ്കിലൊക്കെ സ്നാക്സ് ഇണ്ടാക്കല്ണ്ട്, ഓൽക് ഇഷ്ടപ്പെട്ടതൊക്കെ. എപ്പോഴൊന്നും ഇണ്ടാക്കൂല എന്തെങ്കിലും അടെ അല്ലെങ്കിൽ പഴമ്പൊരിയോ
ഉം അടെങ്ങനെ പത്തിരി പ പത്തിരി ഇണ്ടാക്കിയിട്ട് ശർക്കരയും തേങ്ങിയി
ആഹ് ആഹ് ഗോതമ്പ പൊടി യോണ്ടും ണ്ടാക്കും.
ആഹ് ന്നിട്ട് ആവിയില് വേവിക്കലേ, അപ്പൊ അതിനാ എല വേണ്ടേ?
എല ഇല്ലാതിം ഇണ്ടാക്കാം, നമുക്ക് കൈയൊണ്ട്ങ്ങനെ ആക്കിയാട്ടെ
ആഹ് പക്ഷെ എലണ്ടാവുമ്പ ആ എലന് ന്റെ ടേസ്റ്റും കൂടെ കിട്ടുമ്പളാണല്ലോ പൊടു പൊടുവണ്ണി. എലലെ, പൊടുവണ്ണി അല്ലെങ്കില് വാഴന്റെ എലേ ആഹ് ഹ
ഞ എ വായന്റെല ഒന്നും ഇടുക്കാൻ മടിച്ചിട്ട് പിന്നെ കൈയോണ്ടന്നെ ആക്കല്. വായന്റലൊക്കെ ഇവിടണ്, ട് പക്ഷെ ഇടുക്കാൻ പോവാനൊരു മടി ഇണ്ടാവും.
ഉം
അപ്പൊ പിന്നെ കൈയോണ്ടക്കന്നെ ആകും ഏഹ്
ഫിലിമൊക്കെ കാണോ തിയേറ്റ റ്ററിലൊകെ പോയി
ഇല്ല അതൊന്നും പോവേല്ല്ല, ഇവിടെ വീട്ട്ന്നൊക്കെ കാണുന്നല്ലാതെ. തിയേറ്റർക്കൊന്നും ഇതുവരെ പോയിട്ടില്ല.
ആഹ്
പിന്നെ മക്കളൊക്കെ കൊണ്ട് ചെലേപ്പൊക്കെ പൊറത്തു പോവും അങ്ങനെയൊക്കെ പോകും.
ഇപ്പോ ഒരു പുതിയ ഫിലിം ഇറങ്ങീണല്ലോ അധ്യായം ഒന്ന്ന്ന് പറഞ്ഞിട്ട് അത് കണ്ടോ?
ഇല്ല അതൊന്നും കണ്ടില്ല പിന്നെ അങ്ങനെ.
അല്ലെ ഹോട്ട്സ്റ്റാറില് കാണാണെങ്കില് ഒന്ന് സെ ർച്ച് ചെയ്ത് കണ്ടോക്കേണ്ടി നമ്മളെ കിളി പർത്ത്ണ ഒരു. ഒരു മൂവിയാണ് ഞാനത് കണ്ടിട്ട് എന്താന്ന് നമുക്ക് മനസ്സിലാവൂല അത്. എന്താ സംഭവിക്ക്ണേന്ന് അത് അദ്ധ്യായം ഒന്നായതൊണ്ട് വേറെ അധ്യായം ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരെന്താ എനിക്ക് കിട്ട്ണില്ല. പക്ഷെ അത് അതിന്റെ ബാക്കി ഇണ്ടാവുംന്ന് തോന്നാ. രണ്ടാം ഭാഗം ഉണ്ടാവുംന്ന് അതുപോലത്തെ.
ഞൻ അങ്ങനെ ഫിലിം കാണണ കൂട്ടത്തിലല്ല ഞാൻ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യല്ല.
ആഹ് ആഹ്
കാണും പക്ഷേ ഉം അങ്ങനെ ങ്ങട്ട് കാണൂല ഇവല് ഓല് കാ കാണുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും അല്ലാതെ ഞാൻ അങ്ങനെ അതിനായിട്ട്. ട്ട് നിന്നിട്ട് കാണാ അങ്ങനെ ഒന്നും ഇല്ല.
ഉം
പിന്നെ മക്കള് വരുമ്പോത്തിന് സ്നാക്ക് ഒക്കെ ഇണ്ടാക്കുവോ?
ഇലെയ് ഞാൻ എനിക്ക് പൊതുവേ മടിയാ അങ്ങനത്തതൊക്കെ ഇണ്ടാക്കാന്.
ആഹ്
ഇത് ഇണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അപ്പൊ അത്ണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച്.
ആഹ്
അതൊൽക്ക് ഇഷ്ട. തങ്ങോലിച്ചത് എന്നാലും അത് വലിയ പേക്ക് വാണം ന്നാലും ണ്ടവുള്ളൂ ഇൻക്ക് ആയിലെറേ ഇഷ് ഇഷ്ട്ടണ് ഞാനും തിന്നും
ഉം
അപ്പൊ പിന്നെ വലിയ പേക്ക് ന്നെ വാങ്ങ
ചോറൊക്കെ രാവിലെന്ന വെക്കലാ
ഇല്ല ചോറ് അന്തേക്ക വെ വെക്കണമ് ഞാൻ, അല്ല അല്ല ഉച്ചക്ക് ഇപ്പം അങ്ങനെ ചോറന്ന ഉണ്ടാക്ക കഴിക്കലില്ല അങ്ങനെ എന്തെങ്കിലും കഴിക്കലാണ് ഇവിടെ പി ഇല്ല എല്ലാർക്കും കൊണ്ടപോണ്ടൊക്കെ സ്കൂളന്ന് വാങ്ങലാണ് ഉം
ഏ വല്ലേൻ വല്യിയ കുട്ടിയക്കൊക്കെ ആഹ്
ആഹ് ഓന് സ്കൂളിൽ നിന്ന് വാങ്ങലാണ് ഓന അവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞണ്ടേ എല്ലാരും ക്ലാസ്സില് പെൺകുട്ട്യൾ മാത്രമേ ഉണ്ടാവുള്ളു കഴിക്കാന്
ആഹ്
പിന്നെ ഞാൻ ഒറ്റക്ക് ഓരോ കൂടെ ഇരുന്ന് കഴക്കേണ്ടിരുന്നൊക്കെ പറഞ്ഞിട്ടെ പിന്നെ അവിടുന്ന് സ്കൂളന്ന് വാങ്ങാണെങ്കിൽ അവിടെ കൊടുക്ക്ണോത്ത്ന്നെ
ആഹ്
കുറച്ച് താഴെയാണ് അപ്പൊ അവിടുന്ന്ന്നെ കഴിച്ചിട്ട് ങ്ങട്ട് ക്ലാസ് പോന്നാ മതി ഒക്കൊക്കെ മടിയല്ലേഈ കാരം ഓം പെണ്ണ്കുട്ടിളെ എടയിൽ
മക്കക്കൊക്കെ മടിന്നെ പെൺകുട്ടികളെ എടലൊന്നും ഇരിക്കൂലല്ലോ അല്ലെപ്പോ അ അങ്ങനെ കൊറ ചെലേ മ മക്കള് എല്ലാരും ഇള്ള എന്നല്ല
ആഹ്
ഒരു ഇതാണ് കുറവാണത്
ആഹ് ഓനങ്ങനെ ആരോടും അങ്ങനെയ
ആഹ അവിടെ അങ്ങനെ എന്റെ മോനും അങ്ങന്നെ വല്യോന്
ആഹ
ഇപ്പൊക്കെ അങ്ങനെയാണ് ഇനി ഇപ്പ എങ്ങനെ അറിയില്ല
ആഹ അതെന്നെ
ഉം ഉച്ചക്കെ പോറങ്ങാലില്ലല്ലേ
പിന്നെ ചേലെ പെൺകുട്ടികളോടൊക്കെ വർത്താനം
ആഹ ന്നായി കൊട്ടട്ടോ ശരി
അ ഞാ വർത്താനം പറയാൻ പോകു ല്ല ആഹ് ആഹ് ആയിക്കോട്ടെ എന്ന